ഹലോ
കേൾക്ക്ന്ന് ഇണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് ഇന്തായി സുഖന്നെ സുഖമാണോ? ചായ എല്ലാ കുട്ച്ചാ?
ഓഹ് ചായ കുട്ച്ച് നിങ്ങെൾ വീട്ട്ൽ എവിടെയാ? സ്ഥലം എവിടെയാ? ചായെക്ക് ചപ്പാത്തി
ചപ്പാത്തിയാ
നിങ്ങക്കെന്താ
ഞാക്ക് പൂരി ചുട്ട
പൂരിയാ
ആഹ്
പണിയൊക്കെ കഴിഞ്ഞോ വീട്ടിത്തെ ഇവിടെ ഇപ്പല്ല രാവിലെ ഉണ്ടായിരുന്നു
ആഹ് ഇവിടെ നല്ല മഴയ കുട്ടികൾക്ക് ഇന്ന് സ്കൂളില്ല മഴയായത് കാരണം
ആഹ് അവധിയാലേ
ഉം അവദി കുട്ടിയോള് സ്കൂൾള് പോയോ
ഓ പോയി
ഉം പിന്നെന്തെക്കെണ്ട് വിശേഷം ഉച്ചക്കത്തെ ചോറും ഇതെല്ലാം ആയാ
ആഹ് ഞാന് വർക്ക് ചെയ്യാണ് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോ.
അതെയോ ബൈക്ക് ഇട്ടിട്ടാ എന്ത് വർക്ക്. ചെയ്യുന്ന
ഞാന് അക്കൗണ്ടന്റ് ആയിട്ട് ഷോപ്പില്.
അതെയാ
ഉം രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് മോനെ ആക്കിട്ടാ വരുവാ
അതെയാ ഹസ്ബൻഡ്
ഹസ്ബെന്റ് വർക്കിന് പോന്നുണ്ട്
ആ
അപ്പൊ വീട്ടില് ആരുവില്ല
വീട്ടില് ഉണ്ട് അച്ഛനും അമ്മയും ഉണ്ട് ഹസ്ബന്റിന്റെ അച്ഛനും അമ്മയും ഹസ്ബന്റിന്റെ പെങ്ങളും മക്കളും എല്ലാരും ഉണ്ട്
കൊണ്ട് കഴിക്കാൻ കൊണ്ടുവരുന്നതാണോ ഉച്ചക്ക്
ക്കി കൊടുക്കണം എനിക്ക് വേണ്ട എനിക്ക് ഇവിടെ വർക്ക് ചെയ്യണോടത്ത് ഉണ്ട്
അ അവിടെ ഉണ്ട് ആ അതെയാ
മൂന്ന് ചെറുതാണ് പ്ലൈ സ്കൂളാണ്
ഒറ്റ കുട്ടി തന്നെയാ
നിക്ക് എത്ര ആളാ
ഞക്ക് രണ്ട് കുട്ടികള്
രണ്ടാളാല്ലേ എന്താ പഠിക്കുന്നെ
മോള് പ്ലസ് ടു കഴിഞ്ഞഞ് ഏ മോന് ടെൻതിൽ ഇപ്പം ഇവിടെപ്പോ മഴ കാരണം സ്കൂൾ അവധി
ആ ഹസ്ബെന്റ് എന്താ ചെയ്യണേ
ഹസ്ബറ്റ് ഇവിട ജോലി നാട്ടിലാന്നെ
നാട്ടിലന്നെയാ അല്ലെ ആ ആ നിങ്ങള് വർക്ക് വർക്ക് ചെയ്തിരുന്നോ
ഇല്ല ഞാൻ ഹൗസ് വൈഫ്
ആ ആ ഉ
പിന്നെ
പിന്നെന്താ
ടൂറൊക്കെ പോവാൻ ഇഷ്ട ആണോ
ഓ ടൂർക്കെ പൊകാൻ ഇഷ് ടണ് ഞാന് അധികം പോയിട്ടൊന്നുല്ലാ നിങ്ങള് നിങ്ങള് എങ്ങനെയാ
ആ ആ ആ വെക്കേഷൻ ലീവില് വെലോം പോയിന് അമ്മോ മൂന്നാർ ഇവിടെ മാനസകൾ കണ്ണൂർ കണ്ണൂർ മാനസ
ആ ആ ആ എങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാരും കൂടെ അതോ നിങ്ങ
ഇല്ല ഫാമിലീ നമ്മോ എന്റെ സിസ്റ്ററ് ബ്രേ ദാർ എല്ലാരും മൊത്തത്തില് ബസിൽ ആ എല്ലാരും കൊറെര് മുപ്പത ആള് പോയിന് ബസ ആക്കിട്ട്
ആ
ആ മനസ്സ നല്ല രസലെ അടെ പോയിട്ട് കുട്ടികൾക്കെല്ലാം നല്ല എൻജോയ് ചെയ്യാം റ്റേ വെള്ള വെള്ളത്തിലും മറ്റേ ട്രൈഡ് അങ്ങനത്തെ എല്ലാം ഇരിക്ക പോയിറ്റേ നിങ്ങള്മാനസാക്ക്
ഇല്ല പോട്ടില്ല മുമ്
ഉം
വയനാട് അവിടോക്കെ പോവാൻ ഇഷ്ട
അതെയാ ആഹ് അങ്ങനെപ്പോ ടൂററോകൽ ഇത് വരുമ്പോ അത് ഇഷ്ടംന്നെ പക്ഷേ എല്ലാം ഇതാണ്ട് ഈ വെക്ക് ഈ വെക്കേഷനില് ഞമ്മൾ പോയ
ആ ആ ആ
അതുകൊണ്ട്
ഇത് പിന്നെ സ്കൂൾ ആകുമ്പോക്ക് പിന്നെ ഇങ്ങനെ പോവനും പറ്റുന്നില്ലല്ലോ
ആ സ്കൂള് പോക പിന്നെ ആ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞോ
ആ ഇപ്പൊ രാവിലത്തെ ചായവ് എന്റെ പണി കഴിഞ്ഞിനി ആ പിന്നെ മഴ ഭയങ്കര മഴ പിനെ പൊറത്തെറങ്ങാൻ പറ്റുന്നില്ല
ആ ആ
പിന്നെ ഉച്ചക്കത്തേന് ചോറും ഇതെല്ലാം ക്കെ എല്ലാ പണിയുണ്ട് വീട്ടിന്റെ ചെറിയ ജോലി അടുക്കലും തോ തൊടക്കലും ആ അവര് ജോലിക്ക് പോയി
ഹസ്ബൻഡറ്റിന്റെ ആ അമ്മയും അച്ഛനൊക്കെ
ആഹ് ഇല്ല അച്ഛനും ഇല്ല അച്ഛൻ മരച്ചഴിഞ്ഞു അഞ്ചു വർഷമായി ഓ അമ്മ ഉണ്ട് ഉം രണ്ട അനു അനുജന്മാറും ഒരു പെങ്ങള്
ഉം
ഒരനുജന കല്യാണം കഴിയാനുണ്ട് ഇല്ല ഞാനിപ്പ വേറെ കുറച്ച് അയ് വേറെ വേറെ താമസിക്കും ക്കുന്ന് ആഹ് ഒരു അനുജന് കല്യാണം കഴിക്കാനുണ്ട് ഒരു പെങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരു അനുജന് കഴിഞ്ഞ് നിങ്ങള് എത്ര പേരാ ഹസ്ബന്റിന്
ഹസ്ബന്റിന് ഏട്ടനുണ്ട് ഏട്ടൻ കല്യാണം കഴിഞ്ഞു കുട്ടികളില്ല അഛൻ അച്ഛന്റെ വൈഫുണ്ട് പിന്നെ ഹസ്ബന്റിന് ഇല്ല കുട്ടികളായിട്ടില്ല ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷായി
അഞ്ച് വർഷായിത്രെ ഉം
പിന്നെ ഹസ്ബന്റിന് പെങ്ങളുണ്ട് പെങ്ങൾക്ക് രണ്ട് മക്കളാണ്
ആഹ്
പെൺകുട്ടികളാണ് അവര് ഞങ്ങളെ വീട്ടിൽ തന്നെയാ നിക്കല് താമസം
അതെയാ അതെന്ത
അവര് അവരുടെ വീട്ടില് ഹസ്ബന്റിന്റെ വീട്ടില് ആരൂല്ല അച്ഛനും അമ്മയൊന്നും ഇല്ല അപ്പൊ കുട്ടികളെ നോക്കാന് ആരുംണ്ടാവില്ല ചേച്ചിയും വർക്കിന് പോണ്ട് വില്ലേജ് ഓഫീസിലാണ് അപ്പം വീട്ടിലാരും ഇല്ല ആഹ് കുട്ടികളുണ്ട് രണ്ടു
രണ്ട് മക്കളാണ് അമ്മ അച്ഛനെല്ലാം നിങ്ങളാ നിങ്ങള അമ്മ അച്ഛനില്ലേ
ആഹ് അമ്മഛനുണ്ട് വീട്ടിലുണ്ട് അവിടെ ആരും ഇല്ല ചേച്ചിന്റെ കല്യാണം കഴിച്ച വീട്ടി
അവിടെ ആരുല്ല അതുകൊണ്ട് ഇവിടെ നിക്കുന്നത് അവര് ജോബിന് പോന്ന എന്തോ ചേച്ചിയും ചേട്ടനും
ജോലിക്ക് പോണ്ട് വില്ലേജ് ഓഫീസിലാണ്
അതെയ ഉം
അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇവിടെ നിക്കുവാണ് ഇപ്പൊ കൊറച്ചു കഴിഞ്ഞാല്
അതെ ഉം ജോലി ഉണ്ടാകുമ്പ മ്മക്ക് പിന്നെ അത് വിടാനും പറ്റുന്നില്ലല്ലോ
കുറച്ചൊക്കെ പോയി പിന്നെ പ്രഗ്നന്റ് ആയി പിന്നെ ഡെലിവറിന്റെ ശേഷം പിന്നെ ഇപ്പോഴാ പോയി തുടങ്ങത്
ആഹ് അതെ ചെറിയ കുഞ്ഞിയാവുമ്പക്കെ പിന്നെ അതും പോവാൻ പറ്റുന്നില്ല ജോലിയാവുമ്പോ
ഉം പിന്നെ ഇപ്പോ കുറച്ചായി പോയി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ആറുമാസം കഴിഞ്ഞു. ജോലിക്ക് കേറിയ ടൈമിൽ ഉം ഇപ്പൊ പിന്നെ ഞാൻ മോനെ ഇവിടെ ചേർത്തിയൊണ്ട് എന്റെ കൂടെ ഞാൻ പോരുമ്പോ അവിടെ ആഹ്
അപ്പോ ഒന്നിച്ചിട്ട് പോന്നുണ്ടാവും അല്ലേ
ആ ഒരുമിച്ച് പോവും പിന്ന ഹസ്ബൻഡ് ഏ നൈറ്റ് ആണ ആൾക്ക് നൈറ്റ ആണ് വർക്ക്‌
അവര് എന്ത് ജോലി അവർക്ക്?
വെയർ ഹൗസിലാണ് റിലയൻസ്
ആഹ് അതെയാ നൈറ്റ് പോന്നത് അപ്പൊ രാവിലെ?
രാവിലെ വന്ന് കിടന്നുറങ്ങിയിട്ട്. ഒരു മൂന്നരയൊക്ക ആക്കുപ്പോൾ എണീറ്റിട്ട്. പോയി മോനേ കൂട്ടികൊണ്ട് വരും
ആ ആ
കൊടുത്ത മാത്രം മതി ഹസ്ബന്റ് കൂട്ടി കൊണ്ടുവന്നോളും
അതെയ ഉം കൊറെ ആൾ ഇണ്ടാ? രാത്രി
രാത്രി ഒരു എട്ടരയക്കെ ആവുമ്പോ ഹസ്ബന്റ് പോകവും. ഒമ്പത് മണിക്കാ ഡ്യൂട്ടി
രാവിലെ വരുന്നതാ
ആ രാവിലെ ഏഴുമണിയാകുമ്പോ
അതെയ അപ്പൊ രാത്രി ഡ്യൂട്ടി എപ്പോ
അതെ രാത്രി ആ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം. മൂന്ന്, നാല്, ദിവസം
രാത്രി ഉം ബാക്കി രാവിലെ ആന്തല്ല
ആ പിന്നെ ഒന്നര തൊട്ട് പതിനൊന്നര വരെയുണ്ട് അങ്ങനെ ഓരോ പലയ ഷിഫ്റ്റ് ആണ് ഇണ്ടാവുക പിന്നെ എന്താ
ഹലോ
ഹലോ ആ അത് കോ വേറെ കോള് വന്ന് അത് കൊണ്ട് കേൾക്കാത്തെ
ആ ഇത് നോർമൽകോൾ ഇതില് വന്നതോ അതോ?
അല്ല ഇതിലല്ല വേറെ നെന്റെ ഫോണിലേക്ക് ആ ഇത് പിന്നെ വേറെ
ഇപ്പ എത്ര എത്ര പേരെ വിളിച്ച്?
ഞങ്ങക്ക് രണ്ട് മൂന്നാള്. മൂന്നു പേര് നിങ്ങള്
ഞാന ആദ്യത്തെ കോൾ ആണ് ഇത്. ഞാൻ ഇന്ന എനിക്ക് ടാസ്ക് വന്നത് ആ
ഒരാൾക്ക് തന്നെ അഞ്ചു കോൾ ചെയ്യാൻ പറ്റുവല്ലോ
ഒരു ദിവസോ
ആ ഒരു ദിവസം എത്ര കോള് ചെയ്യാ ഒരു ഒരു പേർക്ക് തന്നെ അഞ്ച് അഞ്ചു പ്രാവശ്യം പറ്റോന്ന് ഉം
ആ ആ ആ ആ ആ ഇതിപ്പോ ഞ നിങ്ങള് ഇങ്ങോട്ട് അല്ലേ വിളിച്ചത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റുമോ മോളെ
ആ പറ്റും പറ്റും വെന്നു തോന്നുന്നു. ഞാൻ ചോദിച്ചിട്ട്
ആ ശരി ശരി കാരണം അത് അങ്ങോട്ട് കോൾ ചെയ്യുന്ന ആൾക്കല്ലേ
അല്ല അതുണ്ട് ഇതുണ്ട് രണ്ടും കിട്ടും
ആ എന്തോ കൊറ കൊറയും തോന്നണ്ടല്ലപ്പൊ?
ആ ഉം വേറെ പിന്നെന്ത് നിങ്ങള് എത്ര മണിയന്ന് വീട്ടില് പോകുമ്പോ
ഞാന് എനിക്ക് ഡ്യൂട്ടി ടൈം എട്ടര തൊട്ടിട്ട് നാലര വരെയാണ് രാവിലെ എട്ടര ന്നാല് നാലര ആവുമ്പോ പോവാ
നാലര ആകുമ്പോ പിന്നെ പോയിട്ട് വീട്ടു ജോലിയെല്ലാം ചെയ്യ ആണ അവിടെ ചെയ്യോ അമ്മ അവരെല്ലോ
ആഹ ചെയ്തിട്ടുണ്ടാവും പിന്നെ രാത്രി എന്തെിലും എല്ലാർക്കും ഷുഗർ ഒക്കെ ആയത കൊണ്ട് എങ്കിലും ചപ്പാത്തി മനന്തും ഉണ്ടാക്കണ്ടി വരും
ആഹ ഉ
ണ്ടാക്കിട്ട് കഴച്ചിട്ട് ഞാനും മോനും നേരത്തെ കെടക്കും ഞാൻ പിന്നെ നേരത്തെ എണീക്കുന്നോണ്ട് ഓനും ഫുഡൊക്കെ ഉാക്കൻണ്ട് നേത്ത് എണീക്കണം പിന്നെ ഞങ്ങ ര ളെ മോൻ കഴിച്ചിട്ട് വേ കടക്കും ഹസ്ബൻ്റ് പോയി കഴിഞ്ഞ പിന്നെ കടന്ന കടന്ന
ഇങ്ങ രാവെ എണീട്ട് ചായ ഒക്കെ ഉണ്ടാക്കി മഴുള്ള ഫുഡ ഉണ്ടാക്കിട്ട് നേരത്തെ ഒരു എട്ടേ കാലൊക്കെ ആകുമ്പോ വീട്ടിന്ന് എറങ്ങും.